ഹലോ കേൾക്കാമോ?
ആഹ് കേൾക്കാം പറഞ്ഞോളൂ?
ക്കാം പറഞ്ഞോളൂ നീ സുഖമായിട്ടിരിക്കുന്നോ
ആഹ് സുഖവാടീ നീയോ
ആഹ് സുഖവാടീ നീയോ ആഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു വീട്ടിലെല്ലാവർക്കും സുഖമാണോ
ആഹ് ആണ് ഇവിടെ ഭയങ്കര മഴ അവിടെ മഴയൊണ്ടോ
ദവടെ മഴയൊണ്ടോ ആഹ് ഇവിടേം അതു തന്നെയാണെടീ രാവിലെ മുതല് മഴയാ ഇപ്പോൾ മഴ പെയ്യാതെ നിൽക്കുകയാണ് പക്ഷെ ഇപ്പോ കുറച്ചു ദിവസമായിട്ട് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതല്ലായിരുന്നല്ലോ അവസ്ഥ നേരത്തെ കൊടും ചൂട് കാരണം ആഹ് ഭയങ്കര ചൂടാരുന്ന് നിക്കാൻ പോലും പറ്റത്തില്ലാര്ന്ന് പൊറ അതെ കൊടും ചൂട് കാരണം പൊറത്തോട്ട് പോലും എറങ്ങാൻ പറ്റുന്നില്ലാരുന്നു എല്ലാവരും വെള്ളോം കുടിച്ച് പൈ പൊറത്തോട്ട് എറങ്ങുമ്പോ തന്നെ വിയർത്തൊലിക്കുവായിര്ന്നു
ഏ സി ഒള്ളവര് ഏ സി ഇട്ടിര്ന്നേന്ത്
തിര്ന്നേന്ത് ആഹ് അതെ നീ പർഞ്ഞത് വളരെ ശെരിയാണ് കാരണം ഫാന് ഇട്ടിട്ട് പോലും നമുക്ക് മുറിക്കകത്തിരിക്കാനേ പറ്റ് റ്റുന്നില്ലാന്നുള്ള അവസ്ഥയാണ് പറ്റത്തില്ല ആയിര്ന്ന്
ജെനല് തൊറന്നിട്ടാലും കാറ്റില്ല ഫാനിട്ടാ കാറ്റൊണ്ടോ രണ്ടും ഒര് ഫാനുവിട്ട് ടേബിൾ ഫാനുവിട്ടാലും കാറ്റില്ലായിര്ന്നു
അതെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഏ സി വാങ്ങി വെക്കുവാരുന്നു
ഏ സി വാങ്ങി വെക്കുമ്പോ ഒരുപാട് കരണ്ട് ബില്ലാവും അല്ലെങ്കില് സോളാറ് വെച്ചിട്ട് ഏ സി വാങ്ങി വെ ച്ചാ നല്ല ഉപകാരപ്രദവാവും
അത് ആവും ആഹ് അത് നീ പറ ഞ്ഞത് ശെരിയാ ഇപ്പം തന്നെ ഈ ചൂട് സമയത്ത് ഈ കരണ്ടിന്റെ ഉപയോഗം വളരെ കൂടുതലാ വൈദ്യുതിയുടെ ഉപയോഗം കാരണം എല്ലാവരും എല്ലാ മുറികളും ഓരോര്ത്തര് കെടക്ക്ന്ന മുറികളില് ഫാനും എല്ലാം ഓണായിരിക്കും അപ്പൊ അത്രേം വൈദ്യുതിയായിരിക്കും നമ്മള് ഉപയോഗിച്ചുകൊണ്ടിരിക്ക്ന്നേ ഇപ്പൊ ഇതുപോലുള്ള സോളാറെ ക്കെ വെക്കുകയാണെങ്കി അത് ഉപകാരവായിരിക്കും അപ്പൊ നമുക്ക് ആവശ്യവൊള്ള കൊറച്ചെങ്കിലും കിട്ടുവല്ലോ
സോളാറിന് പിന്നെ വെ ച്ചാലും ചെല കൊഴപ്പങ്ങളൊണ്ട് എന്നെച്ചാ പ്രോപ്പറായിട്ട് ഇതിന്റെ ബാ
ഇതിന്റെ ബാറ്ററിയക്കെ കംപ്ലൈന്റായാലക്കെ ശെരിയാക്കാനക്കെ പാടാ
അതുവല്ല കാലാവസ്ഥയെ ഡിപ്പെെൻഡ് ചെയ്തല്ലേ സോളാറ് വെക്കുന്നത് ഇപ്പം വെയ്ലൊണ്ടെങ്കി മാത്രല്ലേ നമുക്ക് ക്ക്‌ സോളാറെനർജി എട് ക്കാൻ പറ്റത്തൊള്ളൂ വെയ്ലില്ലെങ്കില് സോളാറ് വർക്കിങ്ങാവത്തില്ല നമുക്ക് കിട്ടത്തില്ല നമ്മള് കരണ്ട് നോർമൽ രീതീ തന്നേട്ക്കേണ്ടി വരും
ന്നെട്ക്കേണ്ടി വെരും ആഹ് അത് നീ പറഞ്ഞത് ശെരിയാ ആഹ് സൗരോർജ്ജം ഉപയോഗിച്ചോണ്ടുള്ള പാനല് ഉപയോഗിക്കുമ്പഴും നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് കേടാവാതെ ക്കെ നോക്ക്യാൽ മാത്രേം നമുക്ക് ഉപയോഗിക്കാൻ കഴിയു അത് പോലെ തന്നെ അത് വെക്ക്മ്പഴും കൊറച്ച് പൈസ ചെലവാവുന്നുണ്ട്
പിന്നെ സർക്കാരിതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സബ്സിഡീസക്കെ കൊടുക്കുന്നുണ്ട്
ക്കുന്നുണ്ട് ആഹ് അതും സത്യവാണ് പക്ഷെ ഞാനാലോചിക്കുവാരുന്നു ഇപ്പ എത്ര പെട്ടെന്നാ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിയ്ന്നത് നീ ശ്രദ്ധിച്ചോ ഈ കഴിഞ്ഞ വർഷം ഏറ്റോം കൂടുതല് മഴ പെയ്തൊര് വർഷവാരുന്ന് ഇന്ന് മഴയാണെങ്കി നാളെ വെയില് മറ്റന്നാ മഴ പിന്നെ വെയില് അങ്ങനെയാരുന്ന് നീ ശ്രദ്ധിച്ചാരുന്നോ അത്
എല്ലാം ശ്രദ്ധിച്ച് കാ ഇപ്പ നമ്മൾ ശ്രദ്ധിച്ചാ തന്നെ പണ്ട് കണിക്കൊന്ന പൂക്കുന്നത് വിഷുവിനോടട്ത്ത് ആഹ് ഇപ്പം വിഷു സമയത്ത് കണിക്കൊന്ന പൂക്കത്തില്ല ഇപ്പഴാ ഇവിട്ത്തെ മരത്തിലൊരു കണിക്കൊന്ന പൂത്തത് കാ
ഇതിലൊര് കണിക്കൊന്ന പൂത്തത് കാലാവസ്ഥ തെറ്റിയാ ഇപ്പം വൃക്ഷങ്ങള് പോലും
പൂക്കൾവെ വെക്ക്ന്നത്
അത് നീ പറഞ്ഞത് ശെരിയാ ഞങ്ങടെ വീടിന്റെ അടുത്തൊള്ള കണിക്കൊന്ന ഏഹ് മാർച്ച് മാസം ആദ്യം ആയപ്പഴേ പൂത്ത് നെറച്ച് പൂത്ത് നിന്നതാ അപ്പഴേ അറിയാര്ന്ന് ഇത് ഒര് കാറ്റോ മഴേം വന്നാ വിഷു ആമ്പഴത്തേന് അതെന്തായാലും പൊഴിഞ്ഞു പോവുന്ന് അതുപോലെ തന്നെ സംഭവി ച്ച് കറക്റ്റ് ഏപ്രില് നമ്മടെ വിഷു ആവാറായപ്പഴത്തേന് എല്ലാം പൊഴിഞ്ഞു പോയി അങ്ങ് ഇങ്ങായിട്ട് രണ്ട് മൂന്ന് കൊമ്പുകള് ഇത് കൊറച്ച് മാത്രേ ഒള്ളായിരുന്നു ബാ ക്കിയെല്ലാം പോഴിഞ്ഞു പോയി അത്രയും ദിവസം നിറച്ച് കണിക്കൊന്നയുണ്ടായിരുന്നു അതിനാത്ത്
നമ്മടെ കാലാവസ്ഥ മാറാൻ കാരണവൊണ്ട് പണ്ടാണെങ്കി എല്ലാടത്തും നല്ല പോലെ മരങ്ങളും എല്ലാം പുഴകളും എല്ലാവൊണ്ട് പക്ഷെ ഇപ്പം എല്ലാം കെമിക്കൽസും പിന്നെ ഇൻഡസ്ട്രീസിന്ന് വെര്ന്ന പുകകളെല്ലാം കാരണം കാർബൺ ഡൈഓക്സൈഡും മീഥേനും നൈട്രസ് ഓക്സൈഡും എല്ലാം കൂടുന്നത് കാരണം ഗ്രീ ഗ്രീൻ ഹൗസ് ഗ്യാസ് സ് ഇല്ലാ പിന്നത് ഗ്ലോബൽ വാമിംഗിലേക്കാ പോകുന്നത് ആഗോളതാപനം അത് കാരണം നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും പിന്നെ മ്മ് മഞ്ഞുരുകി വെള്ളം
ഈ വെള്ളം എല്ലാടത്തും ആവും അത് നീ പറഞ്ഞത് വളരെ ശെരിയാണ് ഇപ്പോ കാലാവസ്ഥ നമ്മള് വിചാരിക്കുന്നത് പോലെയല്ല ഓരോ കാലവും ഏഹ് സമയം തെറ്റിയിട്ടാ വെര്ന്നത് അതുപോലെ തന്നെ ഏപ്രിലില്ലി പൂക്കുന്നത് ഏപ്രിൽ മാസത്തിലാണെന്ന് പറയാറ്ണ്ട് പക്ഷേ എങ്ങടെ വീടിന്റടുത്തൊള്ള അത് വാ വീടിന്റടുത്ത് ഒരു വീട്ടില് ഏ പ്രിലില്ലിയൊണ്ട് പക്ഷെ അത് ഏപ്രിൽ മാസത്തിലല്ല പൂക്കുന്നത്
ഉം ഇപ്പൊ ഒന്നിനും കൃ
ഇപ്പൊ ഒന്നിനും കൃത്യമായ ഒരു സമയവൊന്നുവില്ല പണ്ട് സ്കൂള് തൊറക്കുന്ന സമയത്ത് ആവുമ്പ
ഇതിപ്പോ സ്കൂള് തൊറന്നാലും മഴയാ തൊറന്നില്ലേലും മഴയാ എപ്പഴും മഴയാ
എപ്പഴും മഴയാ മ്മ് അത് നീ പറഞ്ഞത് ശെരിയാ കഴിഞ്ഞ വർഷം കൊറേ മിക്ക ദിവസങ്ങളിലും മഴയാര്ന്നു പെയ്തോണ്ടിരുന്നത് ഇടയ്ക്ക് വെയിലാരിക്കും നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല ഇന്ന് മഴയാണെങ്കി നാളെ വെയിലാരിക്കും അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങൾ ഒണക്കുന്നതിന് വരെ പാടാരുന്നു ഈ അരിയും മല്ലിയും ഒക്കെ നമ്മള് വാങ്ങി കഴ്കി കഴ്ക്ന്നേന്റന്ന് മഴയാരിക്കും
അത് ഒണക്കുന്നേന് എത്ര ദെവസം മേളിലും താഴേആ
എല്ലെങ്കി താഴെയാ അതാ ടെറസിന്റെ മണ്ടക്ക് കേറി ഇവിടെ ഒണക്കുന്നതാണ് അപ്പൊ അമ്മയ്ക്ക് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് സാധനങ്ങള് അത് നീ പറഞ്ഞത് ശെരിയാ നമ്മള് നല്ല വെയ്ല് കണ്ടിട്ടാരിക്കും ആഹ് ഇപ്പ വെയ്ലാ അങ്കി ഇപ്പം അങ്ങ് പൊടിപ്പിച്ച് വെക്കാങ്കി നല്ലതാണല്ലോന്ന് വിചാരിച്ചാരിക്കും പോയി വാങ്ങുന്നത് അത് നമ്മളൊന്ന് കഴുകിയോ അന്ന് മഴ അത് സൂക്ഷം അങ്ങനെ തന്നെയാരിക്കും നമ്മുക്കന്നിപ്പം പ്രവചിക്കാനേ കഴിയില്ല ഇന്ന് എങ്ങനാണെന്ന് ഇപ്പ കാലാവസ്ഥ വകുപ്പ് പറയുന്നത് പോലും ഇപ്പോ ശെരി യാകണോന്നില്ല
ശെരിയാ നമ്മടെ കാലാവസ്ഥ പെട്ടെന്നാ മാറുന്നത്
പെട്ടന്നാ മാറുന്നത് അതിനൊരു പ്രധാന കാരണം പ്രകൃതി ചൂഷണം തന്നാണല്ലോ കാരണം എവിട്ണ്ട് എല്ലാ വനങ്ങളും വനങ്ങളെല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുവല്ലേ മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ച് ഇപ്പോൾ കൊറെ നാള് കൊണ്ട് പറയുവാരുന്നേ എവിടെ നോക്കിയാലും റബ്ബറാ ആണ് തെങ്ങൊന്നും വെക്കുന്നില്ല അതിന്റെ നമ്മൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു കാരണം തേങ്ങക്കും എണ്ണക്കും വലിയ വിലയല്ലേ കുതിച്ചു ഉയർന്നത് അന്ന് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു
ഇപ്പൊ കേൾത്തി തെങ്ങിയില്ല ഇപ്പം ഒള്ള വീട്ടിൽ തന്നെ ആണെങ്കിൽ ഈ തെങ്ങിന്റെ മണ്ടരി എല്ലാം പോയിട്ട് തെ തെങ്ങ് ഇല്ല ഇവിടെ വേണെങ്കി മൂന്ന് തെങ്ങ് ഉണ്ടായിരുന്നെ ഇ ഇപ്പോ ഒരു തെങ്ങ് പോലും ഇല്ല ഞങ്ങടെ വീട്ടില്
തെങ്ങ് പോലും ഇല്ല ഞങ്ങടെ വീട്ടിൽ ആഹ് അതിനെ ശരിയായിട്ട് പരിപാലിക്കാത്തത് കൊണ്ട് ആ പല തെങ്ങും ഇങ്ങനെ മണ്ടരിയായി പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള തെങ്ങ് ഇപ്പ നമ്മുടെ വീടിന്റെ അടുത്ത് തെങ്ങുണ്ട് പക്ഷെ അയ്നത് തേങ്ങയില്ല അതുകൊണ്ട് പൊറത്തുന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും ഇപ്പോ ഒരു കിലോ തേങ്ങക്കെന്നെ എന്തോരം രൂപയോ കൊടുത്തോണ്ടിരുന്നേ വെളിച്ചെണ്ണക്കോ എന്തോരം വെലയാ കൂടിയത് നമ്മുടെ പാചക രീതി അനുസരിച്ച് തേങ്ങയും വെളിച്ചണെ നമുക്ക് അത്യാവശ്യം ഇതിന് രണ്ടിനും വില കൂടിയപ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആഹ് അത് ശരിയാ എല്ലാം മനുഷ്യന്റെ ഓരോ പ്രവർത്തികൾ കൊണ്ടാണ് സംഭവിക്കുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം തന്നെ ഇപ്പൊ തന്നെ ചൂരൽമലയിൽ ഉണ്ടായില്ലയോ ഉരുൾപൊട്ടല് വയനാട്ടില്
എന്റെ ഒരു അക്കൗണ്ടിൽ രണ്ടായിരം ഉണ്ട്
ആടീ കാര്യം പറ
കാര്യം പറ ആഹ് ഇപ്പൊ തന്നെ ചൂരൽമലയിലായാലും നീ കണ്ടില്ലേ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി എത്ര പേരെ ജീവന നഷ്ടപ്പെട്ടത് നമ്മൾ അവര് പോലും പ്രതീക്ഷിച്ചിരുന്ന രാത്രി ഉറങ്ങിക്കിടന്നപ്പോ പെട്ടെന്ന് ഇതാ മ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നു അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതാണ് സംഭവിച്ചത്
അത്രയും ജീവൻ അപകടത്തിലായത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റ
പ്രവചിക്കാൻ പറ്റത്തില്ല ആരുടെയും ജീവനും ഒന്നിനും ഒരു
സ്ഥിരതയില്ല എപ്പോ വേണങ്കിലും ആരും മരിക്കാം
അതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഇപ്പോൾ നടക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞുമല ഇടിഞ്ഞും മഞ്ഞുരുകിയും ഒക്കെ എത്ര പേരാ മരിക്കുന്നത് നമ്മള് കേട്ടില്ലേ ഇപ്പം സൈനികരായാൽ പോലും ഈ കാശ്മീർ അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ നിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇതുപോലെയുള്ള മഞ്ഞുരുകിയും വെള്ളപ്പൊക്കം പോലെ ഉണ്ടായും അതുപോലെ മഞ്ഞ് ഇടിഞ്ഞ് താന്നു ഒക്കെ എത്ര പേര അപകടത്തിൽ പെടുന്നത്
ശെരിയാ
ശരിയാ
ഇതിനൊക്കെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നല്ലതായിരിക്കും
അതെ ഇനിയെങ്കിലും സംരക്ഷിച്ചെങ്ക സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത് കാരണം ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടവുന്ന കാരണം ഇപ്പൊ നീ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാവരുടെേയും കിണറ് ചൂട് കാലം ആവുമ്പോഴത്തേന അങ്ങ് പറ്റും ആർക്കും വെള്ളം ഇല്ല
പൈപ്പ് ലൈനില് വെള്ളം വരുത്തില്ല പാ രാത്രിയൊക്കെ ഉറക്കൊളച്ച് എണ്ണീറ്റ് നിന്നിട്ട പൈപ്പ് ലൈനില് വെള്ളം പിടിച്ചു വെക്കന്നത് പിന്നെ പഞ്ചായത്തിന്ന് കൊണ്ടുവരും അതോ ആഴ്ചയില ഒരിക്കലൊക്കെ ആയിരിക്കും പഞ്ചായത്തിന്റെ വണ്ടിൽന്ന് വെള്ളം കൊണ്ടുവരുന്നത് വെള്ളത്തി
വെള്ളൊത്തിനൊക്കെ എല്ലർക്കും ബുദ്ധിമുട്ടാ അതെ പ പണ്ട്ന്ന് വെച്ചാ കെണറിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ചില കെണറുകൾ വറ്റ്യായിരുന്നു പക്ഷെ ഇ ഇപ്പ അങ്ങനെയല്ല വെള്ളം ഉള്ള കിണർ പോലും ഇപ്പം വറ്റാ പൺ അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ ഈ കൊഴൽക്കിണർ എന്ന് വെച്ചാൽ സ്ഥല പരിമിതി സ്ഥലപരിമിതികൾ ഉള്ളത്കൊണ്ടും അതുപോലെ തന്നെ വെള്ളം കൊർച്ചുംകൂടി കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് കൊഴൽക്കിണർ പലരും ഹ് നിർമ്മിക്ക്ന്നത് പക്ഷേ പക്ഷെ, ഇപ്പം കൊഴൽക്കിണറിലും വെള്ളമില്ല തൊട്ടടുത്താെരു അമ്പലം ഉണ്ട് അമ്പലത്തിനാവശ്യ വള്ളത്തിനായിട്ട് മൂന്ന് വട്ടം ഇപ്പൊ കൊഴൽക്കിണർ കുഴ്ച്ച് അബ് ഇതുവരെ ആയിട്ടും വള്ളം കണ്ടിട്ടില്ല അതേ അതാ ഞാൻ പർഞ്ഞു വന്നത് ഇപ്പോൾ കൊഴക്കിണർ പോലും ഹ്പ്പം വറ്റ്ന്ന അവസ്ഥയാണുള്ളത് അവിടെ പോലും വെള്ളം കിട്ട്ന്നില്ല അത്രയ്ക്ക് ആഴത്തിൽ ഭൂമിയുടെ അടിയിലേക്ക് ചെന്നിട്ട് പോലും വെള്ളം ഇല്ലെന്നുള്ളതാണ് സത്യം ഇങ്ങനെ പോയാ നമ്മള് എന്ത് ചെയ്യും ഇനി ഭാവി വരുന്ന തലമുറയ്ക്ക് കൂടി നമ്മുടെ ഭൂമിയിൽ ജീവിക്കണ്ടേ
ജീവിക്കണേ, ഇന്നത് ഞങ്ങക്ക്ങ്ങനൊരു പേപ്പറുണ്ട് റനീവബിൾ എനർജലൻസ് സോളാർ വിൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് ടൈഡ് ഇതിലകത്ത്അല്ല ഇലക്ട്രിസിറ്റി ഉ പാദിപ്പിക്കുന്നതിനെ കുറ്ച്ച് പറഞ്ഞു പിന്നെ പറഞ്ഞത് ഒരു സാധാരണ ഒരു ടെമ്പറേച്ച ർ ഒരു ഭൂമിക്ക് വേണ്ടത് ട്വന്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ട്വന്റി സെവനിൽ നിന്ന് ഫിഫ്റ്റി ആയാലും ഒരു മനുഷ്യ മരിക്കും ട്വന്റി സെവനിന്ന് താഴെ എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആയാലും ഒരു മനുഷ്യന്റെ ജീവന അപകടത്തിലാ അതുപോലെ മൃഗങ്ങൾടേതായാലും ഇവയെ ല്ലാം സന്തുലിതായിട്ട് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ
അത് നീ പർഞ്ഞത് ശെരിയാ ഇപ്പെം ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നമ്മുടെ മനുഷ്യര് മാത്രഅല്ല നമ്മുടെ ഈ മനുഷ്യരുടെ പ്രവർ ത്തിയോണ്ടു ഉണ്ടാകുന്ന ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അവയ്ടെ ആവാസവ്യവസ്ഥയിൽ അവർക്ക് ഇരിക്കാൻ സാധിക്കിന്നില്ല അതിന് ഉദാഹരണമാണ് ഈ ചൂട്കാലത്ത് പാമ്പിന്റെ ശല്യം കൂടിയത്
പേടിയായിരുന്നു പിന്നെ ഇപ്പ ജനല് തൊറന്നിടാനാ പാമ്പ് കൂടിയത് കാരണം കാരണം പാമ്പൊക്കെ
പണ്ട് കാട്ടിലൊക്കെയായിയിരുന്നു പക്ഷെ ഇപ്പം കാടിന്റെ എണ്ണം കുറവാ അതുപോലെ തന്നേ
ആഹ് ഇവർക്ക് താമസിക്കാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളൊന്നുല്ല്യാ അപ്പോം ഉള്ള സ്ഥല ത്ത് കേറും നമ്മടെ വീടിന്റെ മൊ ജനലി
ജനലി
കതകിക്കൂടെയും ഉള്ളിൽ കേറാംനമ്മൾ ശ്രദ്ധിക്കണം ജനൽ തൊറന്നിട്ടാൽ തന്നെയും നമ്മള് പിന്നെ അടച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കണം
ഉം അത് നീ പർഞ്ഞത് ശെരിയാ നമ്മള് വളരെയധികം സൂക്ഷിക്കണം എങ്കിൽ ശരിയെടി എനിക്കൊരു സ്ഥലം വരെ പോകണം ഞാൻ പിന്നെ നിന്നെ വിളിക്കാം ഓക്കേ ടി ശെരി